ഹലോ ഹലോ, ഹലോ കേൾക്കണ് ണ്ടോ? ഹലോ. ഒന്നും കേൾക്കണില്ല. റേഞ്ച് ഇഷ്യൂസ് ആണ് അറിയില്ല. ഹലോ ഹലോ.
ഹലോ.
ആ, മഴ ഇണ്ടോ അവിടെ മഴ.
ആ, നല്ല മഴയാണ്.
ഈ മഴ ആയതുകൊണ്ടാവും റേഞ്ചില്ല.
ആ, അവിടെല്ലേ മഴ.
ഉം. എന്തൊരു മഴയ പെയ്തത് രാവിലെ നല്ല മഴനൂട്ടോ. അത് പിന്നെ ഒരു പത്തു മണിക്കായ സമയത്ത് പിന്നെ കഴിഞ്ഞു. ഇപ്പോ ഒരു മൂന്ന് മണിയാകാൻ നേരത്ത് തുടങ്ങിയതാണ് മഴ. കാറ്റാണ് ഭയങ്കര കാറ്റ്.
തന്നെ നല്ല മഴ.
കാറ്റാണ് പേടി.
നല്ല മൂടലും ഉണ്ട്.
ഉം. ഒരു ആറ് മണിക്കായ ഫീലിംഗ ആണ്.
ആ, ആ, അങ്ങനെ തന്നെ. രാത്രിയയ പോലണ്ട്.
ആ, റെഡ് അലേർട്ടും, ഓറഞ്ച് അലേർട്ടൊക്കെ ഇറങ്ങല്ലേ.
ആ.
ആ, പിന്നെ ഞാൻ ചോദിക്കാ വന്നത് വച്ചാല് നിങ്ങളെ അവിടെ പാർക്ക്ണ്ടോ?
ആ, അവിടെ ഒരു പാർക്ക്ണ്ട് അവിടെ കുറച്ച അടുത്തൊരു പാർക്ക്ണ്ട്.
ചെറിയ കുട്ടികൾക്കു ള്ള പർക്കാണോ, അതോ കുറച്ച് വലിയ കുട്ടികൾളള്ള
എല്ലാ കുട്ടികൾക്കും പറ്റിയ റെഡ് കളുമുണ്ട്. പതിനഞ്ച് വയസ്സ് വരെ അത് കുട്ടിയക്ക് നൂറും പിന്നെ വലിയോൽക്ക് നൂറ്റി അമ്പതായിരുന്നു.
ആ. അവിടെ കൊറെ റെഡ് ഉണ്ടാവൂലേ.
ആ, അവിടെ റെയ്ഡുണ്ടേ കു ചെറിയ കുട്ടിയക്ക് പറ്റണേ അങ്ങനത്തെ ഇണ്ട്. ഈ സീസ പോലത്തെ പിന്നെ ഊ ഞാൽ
ഉം.
പിന്നെ ഒരു വിമാനം പോലെ ഒരു ഇത് ഇണ്ടാക്കിണ്.
ഉം
അതിലും കേറിങ്ങാണ്ടിങ്ങനെ ഉതിർന്ന വരാ കു കുട്ടിയക്കെ അങ്ങനത്തെൊക്കെ ഇഷ്ടകരല്ലോ വണ്ടി
എർ പാർക്കുണ്ട അതില്
ആഹ് പിന്നെ മറ്റേതുണ്ട് കൊറച്ച് വലിയ കുട്ടികൾക്ക് ഇങ്ങന ഒരു കമ്പിമ്മ കൂടി പോവലോ
ആഹ് അത് പിന്നല്ലേ ഓരോ കമ്പിമ്മേ തൂങ്ങി തൂങ്ങി ആഹ് വേറെതിമൊക്ക ഇങ്ങനെ കേറി പോവല്ലോ നമുക്ക് വലിയ ആൾക്കാരക്കൊക്കെ ചെയ്യാൻ പറ്റോ അത് ഈ ബാലൻസ് ഇതാക്കാൻ വേണ്ടിട്ട്
ആഹ് അയില് മറ്റേ എൺപത് കിലോ വരെ പോവാ
ആഹ് ഞങ്ങള് ഞാൻ ഞങ്ങള് ഇവിടെ പാർപ്പ് എണ്ടായിരുന്നു അങ്ങനെ എണ്ടായിരുന്നു അത് ഞമ്മക്ക് ഈ വെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റണം തൂങ്ങിക്കണ്ടേ ഒന്ന് വന്ന് തൂങ്ങിക്കാണ്ട് മറ്റെടത്ത് തൂങ്ങണം
ഉആഹ്
എന്നിട്ട് ഇങ്ങ് തൂങ്ങി തൂങ്ങി പോയാലാണ് ആ ഒരു ടാസ്ക് ആണത് ടാസ്ക് കംപ്ലീറ്റ് ആക്കണം
ആഹ് ആഹ് ഇത് ഉം മറ്റേ ഇത് നിങ്ങക്ക് അറിയില്ലേ സൈക്കിള് ചവിട്ടി പോണേ
സൈക്കള് ഇങ്ങനെ ചവിട്ടും ഇതിന്റെ മേലക്കുടി ഇങ്ങനെ പോവും അതായത് താഴെ അങ്ങനെ ചൗട്ടുമ്പോ അങ്ങനെ റൗണ്ട് ആവും ഒരു റൗണ്ട് പോലത്തല്ലേ ഉം ആഹ് മറ്റേ ഒരു ലൈൻ ആ കമ്പി കൂടി പോകും
ആഹ് ആഹ് രണ്ട് ആള് കൂടി ചൗ ട്ടണെ ആഹ് അയില് അഞ്ഞൂറ് ഒണ്ട് ഒരാൾക്ക് കേറാൻ
അതില അങ്ങനെ അത് പിന്നെ അതേപോലെ ചാക്കലറ്റ് ഇട്ട് പോകല്ലോ ഒരു ഒരു ഹുക്കുമ്മെ ഇങ്ങനെ കൊള്ത്തിക്കാണ്ട് ജാക്കറ്റ് ഇട്ട് കാണം ഇങ്ങനെ പോകും അങ്ങനെ ഇണ്ടാവും പിന്നെ സൈക്കള് ആഹ് സൈക്കളിന് ഇണ്ടാവും
ആഹ്
മക്കളാവുമ്പൊഴേ കൊച്ച ഞാൻ കണ്ടെക്കണു ഞാൻ കേറിട്ടില്ല അത് പകുതി എത്തിയ കുട്ടിക്ക് പേടിയ കാരണം പിന്നെ ഓല് ബേക്കക്ക് ബേക്ക് ചവിട്ടും മുന്നേക്ക് ചവുട്ടാൻ വെക്കൂല
ആഹ് ഞങ്ങള് പോയിട്ട് അങ്ങനെ കണ്ടുവേ അത് നടുവൽ വച്ചങ്ങോട്ട് സ്റ്റക്ക് ആയി പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റ്
അത് എന്ന് വെച്ചാല് അത് വരെ പ്രശ്നം ഇണ്ടാവൂല്ല പിന്നെ ഓൽക്ക് പേടിയന്നണ്ടാവും പേടി വന്ന പിന്നെ പോയില്ലേ പിന്നെ അവരെ ആൾക്
പിലിച്ച് കൊണ്ട് വന്നിട്ട് വേണം പേടിച്ചിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കും
ആഹ് അവരി പിന്നെ തൂങ്ങിക്കാണ്ട് പോണ്ടരിതൊണ്ട്
ആഹ് അത് പിന്ന അത്ര അത്ര പ്രശ്ന ഇല്ല അതാണ് തൂങ്ങി കഴിഞ്ഞ അവിടണ എത്തും
ഉം അല്ല എന്നാലും പേടിയാണ് അഥവാ തൂങ്ങിയ സമയത്ത് അത് പൊട്ടിയാലോ തക്ക് അയ്യോ
പേടിയാണ് ഞാൻ അപ്പളും വിചാരിക്കും കേറണം എന്നട്ടോ കേറണം എന്ന് വിചാരിക്കും
ഉം
എനിക്ക് നല്ല ഇഷ്ടാണ് അങ്ങനത്തെ കാര്യത്തിന് കേറാന് ഇങ്ങനെ റിസ്ക് ഒള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഇഷ്
എനിക്ക് പേടിയാണ് അങ്ങനത്തെക്കെ
ഞാൻ അങ്ങനത്തെ ഒക്കെ കേറും
ഉം
അതേപോലെ അമ്മള് ഈ വാട്ടർ പാർക്കില് ഒക്കെ ഞാന് ഫുള്ള് കുട്ടികളായിട്ടും പോകുമ്പോ വാട്ടർ പാർക്ക് ഇണ്ണാവും വല്യ വാട്ടർ പാർക്കക്കു പോവാ അങ്ങനെ എണ്ടാവും ഏറ്റവും ടോപ്പ് കേറിട്ട് അന്റെ മേലന്ന് ഒരു പോക്ക് എന്നട്ട് ഞാം പോവും എനിക്കല്ലഷ്‌ട ആഹ് എനിക്ക് ഈ ഗുഹന്റെ ഉൾ ഗുഹന്റെ ഉള്ളിൽ കൂടി പോകുമ്പോ എനിക്ക് പേടിയ ട്ടോ ഇക്ക് ആദ്യം ഭയങ്കര പേടിന്ന് ഈ ഗുഹന്റെ ഉള്ളി കൂടി സോസം കിട്ടുവോ നമ്മള് പകുതി വെച്ച് താൻ തങ്ങി നിക്കോ എന്ന് ഒക്കെ ഒരു പേടി ആണ് പിന്നെ ഒരിക്ക ഇന്റെ രണ്ട് ആൾക്ക് കേയറാന് ഒള്ളൊരു ചോയ്സ് ഒള്ള അങ്ങനെ അല്ലേനു അപ്പൊ എന്റെ ഫ്രണ്ട് ആർന്നു ഞാനും കേറി ഇയ്യും കേറിക്കോ മ്മക്ക് രണ്ടാ കൂടെ യാട് പോവാ ഇങ്ങ പോയി കൂക്കി ആ ട്ട് പോണംന്നറിട്ടങ്ങട്
അയിന്റ ഉള്ളിക്കൂടി കൂക്കിയ ക്ഷെ അന്ന സംഭവം നല്ല രസാണ് പക്ഷെ നമ്മുക്ക് പേടിയാണ് അയിന്റെ ഉള്ളിക്കൂടെ കേയറിയ ഇരുട്ടെക്കാരം
ആഹ് അതാണേ
ഇനിക്ക് പേടി എന്താ വെച്ചാല് എവിടേലും കുടുംങ്ങോന്നൊരു പേടിയാ
എപ്പളാ തീരെന്ന്റിയില്ലല്ലോ ഇര്ട്ടല്ലേ പുറത്തക്കൊന്നും കാണില്ലല്ലോ
ല്യ ഞ്ഞി അഥവാ കുടുങ്ങിയാ എന്താ ചെയ്യാ അങ്ങനത്ത പേടിയ പക്ഷെ ഇന്നാലും ഞാൻ പോയി ഞാൻ ഒരിക്ക അങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയപ്പോ എനിക്ക് മനസ്സിലായി സംഭവം സിമ്പിൾ ആണത് പിന്നെ ഞാൻ പോം ഇല്ല അതൊക്കെ അമ്മക്ക് തോന്നലാണ് അത് ചില വഴു വഴു പ്പക്കാര അവിടെ കുടുങ്ങുന്നില്ല
ഉം
പിന്നെ നല്ല തടി ഉണ്ടെങ്കില ആ പ്രശ്നം വരുള്ളൂ തടി ഉള്ളോലെ ഒന്നുംങ്ങനെ കേറ്റൂല അതിൽ ന്നാ നോക്കിട്ടന്നെല്ലേ പോവുള്ളു
ആഹ്
അതേപോലെ യന്ത്ര ഊഞ്ഞാലില്ലേ
വൈറ്റ് ആഹ് ആഹ് ആഹ് ആ വട്ടത്തില് കറങ്ങണ അല്ലേ പറയണ്
ആഹ് യന്ത്ര ആഹ് യന്ത്ര ഊഞ്ഞാലുംമ്മെ കേറാൻ എൻക്ക് പേടിയേനു ക്കി യന്ത്ര ഊഞ്ഞാൽ ഭയങ്കര പേടിയ ട്ടൊ തല കറങ്ങോന്നൊരു പേടിയ ക്ഷെ എന്നാലും ഞാന് കേറും ഞാൻ എന്തങ്ങനെ ഇൻക്ക് പേടിയാക്കരം ഇന്നാലും ഞാൻ കേറും ഞാൻ ഒരു പ്രാവശ്യം ന്നൊല്ല കൊറേ കേറിക്ക്‌ണ്
അയ്ല് എന്താ മേലെത്തിട്ട് ഇങ്ങട്ട് താഴ്ത്തിക്കണ് വരൂല്ലേ അപ്പോളാണ് പ്രശ്നം
അതാദ്യം നമുക്ക് ഭയങ്കര പ്രശ്ന എന്ന്വെച്ചാല് ഞാന് സ്കൂൾ പോണ സമയത്ത് കുട്ടികളട്ടെ പോവ അപ്പൊ കുട്ടികളട് പറയും അവിടെ എത്തുമ്പ നമ്മുക്ക് കൂക്കണം ട്ടോറയും കുട്ട്യാക്ക് ഭയങ്കര പേടിയകാരം ഇൻക്ക് അതിലേറേ പേടകാരം ഞാൻ കുട്ടികളോട് പറയും നമുക്ക് കൂക്ക്യാമതി കൂക്ക്യമക്ക് പേടിണ്ടാവൂല്ലാറിം ഇന്നിട്ട് അവിടെണ്ട എത്തുമ്പ കുട്ടികളാണ്ട അറിം കുക്കീന്നറിം കുട്ടള എല്ലാവാരും കൂടി കൂക്കും അപ്പൊ പിന്നെ ഓൽക്കും പേടിണ്ടാവില്ല നമ്മക്കും പേടിണ്ടാവില്ല പിന്നെ അതേപോലെ തോണിണ്ടല്ലോ തോണി തോണിയാണ് ഭയങ്കര ഡേഞ്ചറ് ന്റമ്മോ തോണി കേരീട്ടെങ്കി ഛർദിക്കും എന്തൊരു ഉയർത്ത്ക്കാണ് ഞാൻ അതിലും കേറിക്കുണു എല്ലത്തിലും കേറും
ക്കണം എന്താ
ആഹ് സ്വർഗും നെരക്കൊക്കെ ഒരുമിച്ച് കാണും
ഉം അങ്ങട ആകാശത്ത്ക്ക് എത്തണ പോലെ തോന്നും
ഓഹ് എന്തൊരു പേടിയകാര അറിയോ
ഉം അത് ഭയങ്കര ഡേഞ്ചറ ആണ്